ആഹ് ഹലോ ആഹ് കേൾക്കുന്നു എന്താ വിശേഷം
സുഖാണ്
ഉം കുട്ടിയോളെക്കെ സ്കൂ ഞാനിവിട ഉണ്ട് ഉം ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കാണ് ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കാണ് ഏഹ്
ആഹ് ശരി
ഉം ചായ കുടി കഴിഞ്ഞിട്ടില്ല മക്കള് വന്ന ഇപ്പോ സ്കൂള് വിട്ട് വന്നിട്ട് ഓര് കുട്ടികൾ കളിക്കാൻ വിളിച്ചപ്പളേ ഉം അവരെടെ കൂടെ അങ്ങടെ പുറത്തുക്ക് ഇറങ്ങിയതാണ് ഉം ഉം
ആഹ് അപ്പൊ വന്ന പാടെ ചായ കുടിയൊന്നുല്ല
വന്ന പാടെ ചോറ് കഴിക്കലാണ് ഇന്ന് അയിനൊന്നും നിന്നിട്ടില്ല ഉം മറ്റുള്ള ആഹ് കുട്ടിയളെ വിളിച്ചപ്പോ അവരെ പിന്നാലെ
ആഹ് ആത് ശരി എന്താ മഴ ഉണ്ടോ അവിടെ
ആഹ് നല്ല മൂടി നിക്കണ്ട് ഉം നിങ്ങളവിടൊക്കെ മഴ ഉണ്ടോ
ക്കാനൊക്കെ ഇതേപ അത് തന്നെ സെയിം അവസ്ഥ തന്നെ നല്ല മൂടിക്കണ്ടന്നള്ളു ഏ എന്താ ഒരു പഠിക്കാനൊക്കെ എങ്ങനെ
ആ കുഴപ്പില്ല അങ്ങനെ പഠിക്കുന്നുണ്ട് നിങ്ങളക്കെ എത്ര മക്കളെ എത്രല്ലോ പഠിക്കണാണ്
ഓ മൂത്താള് ഏഴാം ക്ലാസ്സില് രണ്ടാമത്താള് രണ്ടാം ക്ലാസ്സില് ചെറിയ ആള്ക്ക് ഒരു വയസ് ആഹ അതെതെ
ആൺ കുട്ടികള് ആ എനിക്ക് മൂന്ന മൂന്നാൺകുട്ടികളാണ്
മൂന്നാൺ കുട്ടികളാ അത്ശരി ഏത് ക്ലാസ്സിലൊക്കെയാണ്
ഉന്റെ മൂത്താള് ഒമ്പതിൽ എത്തിക്കണ് രണ്ടാമത്തത് ഏഴില് ഉം മൂന്നാമത്തെ ത നാലാം ക്ലാസില്
ആഹ ആഹ ശരി വല്യ കുട്ടികളാണല്ലേ
വല്യ കുട്ടികള് ക്ലാസ് വരുന്ന തന്നെ ഉള്ളു അ അധികം നീളം വലിപ്പൊന്നുമില്ല
ആ പിന്നെ മോള് ഏഴാം ക്ലാസ്സില് രണ്ടാമത്തെ മോന് രണ്ടാം ക്ലാസ്സില് ചെറിയ ആൾക്ക് ഒരു വയസ്
ഏ ചെറ കുട്ടിയാണ് ഉം
ഒരു വയസ്സായൊള്ളൂ
സ്കൂളൊക്കെ വിട്ടു വന്ന പ്രൈവറ്റിലാ പഠിക്കണ് ഉം
ആ എല്ലല്ല ഗ ഗവൺമെന്റ് സ്കൂള് സി ബി എസ്ഇ
ആഹ ഇവരു അതെ ഉം
പഠിപ്പിച്ചു കൊടുക്കാൻ ഇരിക്കണ ട്യൂഷൻ പോവ്ണ്ടോ
ട്യൂഷനൊന്നും പോണില്ല അവരെ കൂടെ ഇരിക്കണം ഉം മഹരിബ് കഴിഞ്ഞ പിന്നെ ഞാൻ തന്നെ അവരടെ കൂടെ ഇരിക്ക
ആ ആ
ഉം
ഒരു വേറെ സൗണ്ട് കേക്കണ്ട് ഇങ്ങക്ക്
ആഹ് എനിക്കും കേൾക്കണ്ട് ഞാന താണെ ഫോണൊക്കെ നോക്കണത് അത് മൈന്റ് ചെയ്യണ്ട
ഇവിടെ ഒരു കോള് വന്നതാ ആ അതെ റിജക്ട് ചെയ്തു മ് ടിക്കറ്റ് കിട്ടണില്ല അതന്ന്
ഏ
റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ
ആഹ ആ നിങ്ങളെ ചായടിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ
ആഹ ആ അതെ അതൊക്കെ കഴിഞ്ഞ് ആ വന്ന കഴിഞ്ഞാ ഞാനവിടന്നെ ഭക്ഷണം വാരി കൊടുക്കോ
ആഹ ആ
ചോറ് വാരി കൊടുക്കും പിന്നെ അവര് ചെലപ്പോ പെട്ടന്ന് ഉറങ്ങി പോവേ
ഏ നേരത്തെ കെടുക്കയിക്കാരോ
ആഹ് അല്ല ചിലവ് പഠിപ്പിന്റെടേൽ തന്നെ തൂങ്ങിയങ്ങടു കിടന്ന് ഉറങ്ങും അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കല ഉണ്ടാവില്ല അപ്പൊ വന്നപാടെ ചോറ് വാരി കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കൊടുക്കുള്ളൂ
ആഹ നിങ്ങള ഒറ്റക്കാണ് ഫാമിലി
ആ അതെ അതെ
ങ്ങ ആഹ ഞങ്ങന്ന
എത്ര വർഷായി
ഞങ്ങളിപ്പോ ഒമ്പതാമത്തെ വർഷാണ് മാറിട്ട്
ആഹ് ആഹ് ഞാൻ രണ്ട് വർഷായിട്ടുള്ളു
ഹസ്ബൻഡന്റെ മ്മീം വാപ്പിയൊന്നുല്ല ഉം തറവാടേഞ് തറവാടങ്ങനെ ഓഹരിയാക്കിംങ്ങാണ്ട് ഞമ്മ ആഹ് ഞമ്മൾക്ക് മാത്രായി മാറി
ആഹ് ഓഹ് ഇവിടെ ഞങ്ങള് രണ്ട് വർഷേ ആയിട്ടുള്ളൂ
ഉം ഞാൻ വരണ മുന്നെത്തന്നെ ഇവിടുമ്മൊക്കെ മരിച്ചിക്ണു പിന്നെ വാപ്പ മാത്രേ ഇണ്ടായിരുന്നുളളു
ഞങ്ങൾക്ക് വാപ്പ മരണപ്പെട്ടിട്ട് ആറു വർഷായി
ഉം
ഉം പിന്നെ ഹസ്ബൻറ് നാട്ടിലന്നെണോ
ആഹ് ഓട്ടർഷാ വടിക്ണ്
ആഹ് ആഹ് ശെരി എപ്പഴാ വര്വാ
ആഹ് ഉം ചായോടി രാവിലെ പോയാല് ഉച്ചക്ക് വരും ഇനി രാ ഒര് ഒമ്പത് മണി ഒക്കെ ആവും ഉം
ഓ ഓടിരിക്കുലേ എല്ലാസോം
ആഹ് ഓട്ട്രക്ഷല്ലേ അപ്പൊ ഓട്ടം കിട്ടുമ്പളൊക്കെ ഓട്ടം കൊറവാണ് ഉം ഞായറാഴ്ച അങ്ങനൊന്നുല്ല എല്ലാ ദിവസോം പോവും ഓട്ട ഓട്ട്രഷല്ലേ ഓട്ടം കിട്ടിയാല് ഓടും
ആഹ് ആഹ് ഇലക്ട്രിക് ആണോ
അല്ലല്ല സാധാ
ആഹ് ആഹ് ഇലക്ട്രിക് ആണെങ്കി കൊറച്ചൂടെ ബെറ്ററാല്ലേ
ഉം ഉം
ഉം പിന്നെ അവിടടുത്ത് തന്നെണോ സ്റ്റാൻഡ്
ആഹ് ഇവിടടുത്തന്നെയാണ്
ആഹ് പിന്നെന്താ ഭക്ഷണം
ഏഹ്
ഫുഡെന്താണ് ഇണ്ടാക്കിയെ
ആഹ് ഇന്ന് ഫുഡെന്താ സാമ്പാറാണ് സാമ്പാറും മത്തി പൊരിച്ചതും ചക്ക ചക്കുപ്പേരിയൊക്കെ വെച്ച്ണ് ങ്ങക്ക് ചക്കയൊക്കെ ഇണ്ടല്ലെ ഉം ഉം ചക്ക ഇവടൊണ്ടായെല്ല നമ്മള അയൽവാസ്യള് അയൽവാസ്യള് കൊട്ന്നാണ് കൊട്ന്നന്നാണ് അങ്ങനെണ്ടാക്കി ഉം
ചക്ക കൂട്ടാനല്ലേ
ആഹ് ചക്ക ഞാന് കടുവറത്താ ആഹ് കടു വറത്താ മഞ്ഞപ്പൊടിം ഉപ്പൂട്ട് കാണ്ട് വേവിച്ച് ആഹ് അങ്ങനെണ്ടാ ക്കും ഞാന് സിമ്പിൾ ആയിങ്ങാണ്ട് കടു വറത്തിട്ട് ഇവിടെ പ്പൊ മക്കക്കൊക്കെ അങ്ങനാ ഇഷ്ടം
ഇതിട്ട് ഇണ്ടാക്കൂലേ
ആഹ് അങ്ങനെണ്ടാക്കും മൊളകും തേങ്ങയും ജീനുളളിയൊക്കെ ചതച്ചിങ്ങാണ്ട്
ഓഹ് അത് ചായക്ക് എടുക്കാലോ മക്ക്
ന ആഹ് ചായക്ക് ചക്കുപ്പേരി അങ്ങനെ കൂട്ടിയാലും ടെ ഇല്ലേ ഉം
ഉം ഞാവിടെ ഇഷ്ടാണ് അങ്ങനെ ഒതുക്കിട്ടിട്ടുള്ള
ഉം ങ്ങളവടെ ചക്കിം മാങ്ങയൊക്കെ ണ്ടോ
ഏയ് വീട്ടില് ഇവിടെ ഒന്നുല്ല ഒരു സാധനോം ല്ല ഞങ്ങക്ക് ക്ലീൻ ക്ലീനായിട്ട് ട്ടാണ് പിന്നിപ്പോ പച്ചക്കറി കൃഷികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്ണ്ട് ഞാന് അതൊക്കെ ണ്ടാവല്ലോ അത് തൊടങ്ങീട്ടൊള്ളു ആ ആ അതെയതെ അപ്പൊ തെങ്ങുംതൈ വെരെ ഞാനിപ്പോ വന്നിട്ട് വെച്ച്ക്ക
ആ ആ അട്ത്തൊക്കെ കുടും അയൽവാസികളൊക്കെ ണ്ടോ ആ പഠിക്കാന്ണ്ട്ല്ലേ ങ്ങളെ ഹസ്ബന്റ്നെന്താ ജോലി ആ
ആഹ് ട്രാവൽ ഫീൽഡാണ്
ആ അപ്പം എപ്പളും ണ്ടാവോ
ഏഹ് ആ ഞാറാഴ്ച മാത്രൊള്ളു ലീവ്
ഉം ഉം
ആ മുപ്പര് ആറരക്ക് പോകും
ഉം ഉം
ആ പിന്നെ ഒമ്പത് മണിയാവുമ്പോ എത്തൊള്ളു
ഞാന് ട്രാവല്ർഞ്ഞാ വേറെ വണ്ടി ട്ത്ത്ങ്ങാണ്ട് ങ്ങനെ
അല്ലല്ല ഈ വിസ ടിക്കറ്റൊക്കെട്ക്ക്ണ ഓഫീസില്ലെ
ആ ട്രാവൽസ് അങ്ങനെ ആ ഉം
പിന്നെ ഉംറ ഹജ്ജ്
ആഹ് ആ ഇന്റെ ആങ്ങള ഉംറക്ക് എപ്പളും പോവല്ണ്ട് അമീറായിങ്ങാണ്ട് അത് ട്രാവൽസ് ആഹ് ഉം
കമ്പിനിയാണ് ട്ടോ
ആ
ഉം പിന്നെന്താണ് വേറെ വിശേഷം
വേറെന്താ നല്ല വിശേഷം
സാമ്പാറാ
ആ സാമ്പാറാണ് വൈന്നേരത്തിന് ഒന്നും ഒപ്പിച്ചിട്ടില്ല നോക്യപ്പോ അവില്ണ്ട് അത് കൊയച്ച്ക്ക്ണ് ഇല്ല ല്ല ഉച്ചക്കത്തെന്നെ ണ്ടല്ലോ നമ്മള് മാത്രല്ലേള്ളൂ നമ്മളെ മക്ക ത്രാവുമ്പോ പിന്നെ നമ്മക്കൊപ്പിച്ചാ വേറെ ഫാ ആള് കൂടുമ്പളാണ്
ആഹ് ആഹ് ഉച്ചക്കെന്നെ ഉച്ചയോട് കൂടി പണികള് കഴിയായിരിക്കും ല്ലേ
ആ ആ
ഉം ഉം
നിങ്ങള് രണ്ടു മണിയാവുമ്പത്തിനും ഫ്രീയാവോ
ആ ഇതെ
അ ആ
ആ മക്കളെന്താട്ട്ണ് കളിക്കേക്കാരം എ
ഉം ആ അവടെ സുഖണ് ഇങ്ങനെ പഠിപ്പും കാര്യങ്ങളൊക്കായിട്ട് ഇങ്ങനെ പോണ്
ഉം മക്കൾക്ക് ട്യൂഷനൊക്കെണ്ടോ
ഏയ് ഇല്ലല്ല ഞാൻ തന്നെ
ആ ആ ഇങ്ങള് എത്ര വരെ പഠിച്ചു പ്ലസ് റ്റു ഒക്കെ കഴിഞ്ഞോ
ആഹ് പ്ലസ് ടു കഴിഞ്ഞപ്പണ്ടേന്നു കല്ല്യാണം പിന്നെ മോള് പഠിച്ചയിന് ശേഷം പിന്നെ ഡിസൈനിംഗ് ചെയ്ത് ഡിപ്ലോമ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ആളായപ്പോ ഏത് ഏ ടി റ്റി ടി സി കഴിഞ്ഞു
ഉം
അങ്ങനെ
ഉം
വേറെന്ന
പിന്നെ നിങ്ങളോ
ഞാനും പ്ലസ് ടു കഴിഞ്ഞു വേറൊന്നും അ പോയിട്ടൊന്നില്ല പ്ലസ് ടു കഴിഞ്ഞു പിന്നെ കല്യാണവും കഴിഞ്ഞു ഏയ് കല്യാണം കഴിഞ്ഞയിന് ശേഷം പിന്നെ പഠിക്കാൻ പോയിട്ടില്ല ഇല്ല ഇല്ല ട്രെയിലറി ഞമ്മളെ വീട്ടിയിരുന്ന് ഇങ്ങനെ അടിച്ചു നോക്കുന്നല്ലാതെ പുറത്ത് ആഹ് ആഹ് ഇപ്പൊ ഫോണല്ലെ ഇണ്ടല്ലോ യുറ്റുബും നോക്കിയാല ഒന്നും ഇല്ലാത്തതില്ല അതിലങ്ങനെ നോക്കിയ നേക്കികാണ്ട് ചെയ്തു പഠിച്ചു.
ആഹ് ആഹ് ആഹ് ഓക്കെ ആ അങ്ങനൊക്കെണല്ലേ.
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ മക്കളെ കാര്യങ്ങള് നോക്കി കഴിഞ്ഞ ബാക്കി സമയല്ല കിടന്നുറങ്ങാൻ തന്നെ നേരം ഇണ്ടാവുള്ളു.
ആ അതന്നെ മക്കള് വന്നാ പിന്നെ അവരെ കാര്യം നോക്കലും അതന്നെണ ല്ലോ പിന്നെ ഫ്രീ ഇല്ലല്ലോ. അവര് പോയാലള്ളൂ നമ്മള് ഫ്രീ അവര് വരുന്ന വരെ നാല മണി,
ചിറ്റ പണികളന്നെ ഉണ്ടാവും.
ആ ഈ നേരം ഫോണൊന്നും കിട്ടലില്ല ഇന്നിപ്പോ എന്താ കുട്ടിള് വന്ന് വിളിച്ചപ്പോ മണ്ടിതാ ഒരാൾ ഫോൺ നോക്കിയിരിക്ക്ണ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ശരി.
ഉം
പിന്നെ ആ അപ്പ അവര് ട്യൂഷന ഒന്നും പോണില്ലല്ലേ?
ഇല്ലല്ല ട്യൂഷനൊന്നും ഇല്ല അവര് ഗവൺമെന്റിൽ തന്നെ. ട്യൂഷനും പോണെങ്കിൽ ഇപ്പോ അഞ്ഞൂറ്, അല്ല ഒരാള് ട്യൂഷൻ പഠിപ്പിച്ചാണെങ്കിൽ ഇഞ് ഇപ്പ പത്താം ക്ലാസ്സണ് ഒരു അടുത്ത വർഷ ഒരാള്, എന്തായാലും ട്യൂഷന് ചേർത്തണൊക്കെ പറയണ്ട് ഓരെ വാപ്പ.
ആഹ് പത്താവുമ്പോ പിന്നെ എന്തെങ്കിലും അങ്ങനെ
ഉം ആ പഠിക്കും എന്നാലും ട്യൂഷൻ ചേർത്തണം.
ആ പത്ത് മാസം എന്താലും വേണ്ടി വരും.
ആഹ് ആഹ്
അതില് കോംപ്രമൈസ് ഇല്ല പിന്നെ ഇനി മാർക്ക് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ.
ആ അതന്നെ ഫോണ് കിട്ടിയാ പിന്നെ പറയണ്ട ഫോണ് തിരക്കാണോ
ആ രണ്ടാളും പിന്നെ എല്ലാ വർക്കുകളും അവരന്നെ അതിൽക്കല്ലെ വിടാ.
ആഹ് അതാണ് ഫോണ് അവർക്ക് ഒഴിഞ്ഞഞ് കിട്ടല്ലോപ്പ എന്നാത്തന്നെ തിരക്കാണ്. ഫോണ് അവർക്കാണ്ട് ഒഴഞ് കൊടുക്കേണ്ടി വരും നമ്മള്
ആഹ് അതെ അതെ നമ്മളെ ആവശ്യത്തിനൊന്നും കിട്ടൂല പിന്നെ ഒരു ഫോൺസ്പയർ ഉണ്ടെങ്കില് അന്ത് കാര്യം ഒള്ളൂ.
ആ ഇങ്ങളെ മക്കള് ഫോണായിട്ട് ഒക്കെ ഇരിക്കേ ഗെയിമ് കളി ഒക്കണ്ടോ? ചെറിയ ആൺകുട്ടികളെ ചെറുതാണല്ലോ ല്ലെ,
ഉം ഉം ഉം ന്നാ ഓക്കെ വേറൊന്നല്ല
ന്നായിക്കട്ടോ ഓക്കെ ഉ,